ആഹ്
എന്തൊക്കെയുണ്ട്
എന്താ നല്ല വിശേഷം എന്താ അവിടെ എന്തൊക്കെ സുഖല്ലേ എല്ലാർക്കും
ഓ സുഖം പനിയൊക്കെ ആയിരുന്നു ഇപ്പൊ ഓരോ തലങ്ങനെ മാറുന്നുണ്ട്
ആഹ് ആർക്ക് കുട്ടികൾക്കോ
കുട്ടികൾക്കും എനിക്കും എല്ലാവർക്കും മാപ്പിളക്കും ഒക്കെ പനിയാരുന്ന്
ആണോ ആഹ്
ആഹ് ഇപ്പൊക്കെ സുഖായിങ്ങനെ വരുന്ന് ഉം ഇന്നെന്താ കുട്ടികളൊക്കെ വഴക്കാണോ
ഓ എല്ലാരും ഇപ്പോ അതാ പഠിപ്പ് കഴിഞ്ഞു നാളെ സ്കൂൾ ഇല്ലല്ലോ അപ്പൊ കൊറച്ച് നേരം ഇന്ന് ഇപ്പം നോക്കീട്ട് വേഗം എടുത്ത് വെച്ചേക്കുണു
ആന്ന് അന്നരം ഇന്ന് അങ്ങനെ തന്നെ കൊറച്ച് വായിച്ചു വിടാനുള്ളതൊക്കെ വിട്ട പിന്നെ ഇന്ന് പിന്നെ സ്കൂള് മത്സരമൊക്കെ അപ്പൊ ഇന്നലെ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു
ആഹ് ആഹ്
ഉം
ഏതിന്റെ ഈ വായനാദിനത്തിന്റെത്‌ ല്ലെ.
ആഹ് അന്ന് വായനാദിനം അല്ലേന്നൊ അപ്പൊ അതിനെ കുറിച്ചാണ്ട് ക്വിസ് മത്സരം ഇണ്ടായിന്.
ആഹ് ആഹ്.
നാലാം ക്ലാസ് ഇരുപത്തൊമ്പത് ക്വസ്റ്റ്യൻ ഉണ്ടായിനി അപ്പൊ മോൾക്ക് പഠിപ്പിച്ച് കൊടുത്തീനി കുറച്ച് മറന്ന് കാണും ഇരുപത്തിരണ്ടാമ കിട്ടിയെ ഉം അപ്പൊ രണ്ടാം സ്ഥാനക്കെ ആണ്. ഫസ്റ്റ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു ഇന്നലെ.
ഉം നല്ലോണം പഠിപ്പിന് ഇനി എൽ. എസ്. എസ് ഉളളതല്ലെ.
ആഹ് എൽ എസ് എസ് ഉണ്ട് അതാ ഇപ്പോ മാഷ് പറയുന്നതെ എൽ എസ് എസ് ന് ഓളെ സെലക്ട് ചെയ്തന്ന്.
ആഹ്.
ഉം എൽ എസ് എസ് കിട്ടിയലൊക്കെ സുഖാണ് സ്കോളർഷിപ്പായിട്ടൊക്കെ ഉണ്ടാവുല്ലോ.
അതന്നെ എന്റെ മോളു അത്യാവശ്യം പഠിക്കുക്കെയും അഞ്ച് മാർക്ക് പോയി ഓളത് ആഹ് അത് വച്ചാല് ഇപ്പോ മദ്രസയില് അഞ്ചാം ക്ലാസ്സിലായിരുന്നു പൊതുപരീക്ഷണ മ്മയും ഒക്കെ പാടൊരു ഇതായിട്ട് അതിലും വേണം ഇത്ക്കും വേണം അങ്ങനെയിട്ട് ആഹ് ആഹ് അത് കാരണം കിട്ടീല്ല
അതെ
ഉം അങ്ങനെക്കെ കൊറച്ച് മാർക്കൊക്കെ ആകുമ്പോ പോകുമ്പോ ഭയങ്കര സങ്കട
ആഹ് എനക്ക് സങ്കടാണ് എടങ്ങറാണ് ഇതേപോലെന്നെ എന്റ മോന് അങ്ങനെന്ന് പത്താം ക്ലാസ്സിന് എസ് എസ് എൽ സി പരീക്ഷ പത്ത് പൊതുപരീക്ഷ പത്ത് മദ്രസില് ഉം അന്നങ്ങനെ അവന് ഭയങ്കര ഗതികേടായിന് സുബേക്ക് മദ്ദ്രസ്സ് പോണം ഓ പത്തില് മാർക്ക്ണ്ട് ഓന്
ആഹ് ആഹ്
അത്യാവശ്യം മാർക്ക്ണ്ട് ഓന് കൊമേഴ്സാണ് കിട്ടിയത് ഇപ്പൊ പ്ലസ് ടു ആയിന്
ആ കൊമേഴ്സിന് ഏതിനെന്നു ഇരിക്കാൻ താല്പര്യം ണ്ടായിര്ന്ന്
ഓന് ആദ്യേ കൊമേഴ്സ് ന്നെ പറഞ്ഞിയത് അതന്നെ കിട്ടിയതും
ആണല്ലേ ആഹ് ആൺകുട്ടികൾ പൊതുവെ കൊമേഴ്സ് അന്നെയാണ് എടുക്ക
ആഹ് എടുക്കല്
ഉം ഉം ആഹ് പ്ലസ് വണ്ത്തെ കൊഴപ്പില്ലേ ആഹ് വന്നിട്ടില്ല ഇ എന്നാണ് ഈ മാസം ഈ മാസ
ഈ മാസം അല്ല ഈ മാസം പത്താം തിയ പറഞ്ഞിന്നത് അത് പിന്നെ അടുത്ത മാസത്ത്ക്ക് ആക്കിന്ന് തോന്ന്ണ്ട് ആഹ് അടുത്ത മാസത്ത്ക്ക് മാറ്റി ആഹ് അടുത്ത മാസം അറിയാ ഇഞ്ഞ് എങ്ങനെ ഇണ്ട്ന്ന് പ്ലസ് വണിന്പിന്നെ പോയാലും പിന്നെ പ്ലസ് ടുല് വാങ്ങണം കൊറച്ചൂടി വാങ്ങണം കൊറച്ചൂടി അ
ആഹ് അതെ പക്ഷെ കൂടുതല് നമ്മള് പ്ലസ് സ് വണ്ണിലാത്രേ പ്ലസ് വണില് മാർക്ക് ഇണ്ടെങ്കി പിന്നെ പ്ലസ് ടുവിന് കൊഴപ്പല്ല്യാന്നാ പറയാ
ആ പ്ലസ് വണ്ണില് ഡബിൾ പാസ് വേണം
വേണം അതെ പ്ലസ് ടുന് കൊഴപ്പില്ല ആഹ് കുറഞ്ഞാലും കൊഴ പ്പല്ല്യ ആഹ്
ആ ഞ് അഥവാ പ്ലസ് ടുല് കുറഞ്ഞാല് പ്ലസ് വണ് കുറഞ്ഞാല് പ്ലസ് ടൂല് നല്ലോം വാങ്ങും
വാങ്ങും വേണം ആഹ് അതന്നെ
പിന്നെ ഹാജറും വേണം ഹാജറ് ഇല്ലെങ്കില് എന്താ ഓഫീസറെ കണ്ട് എന്താ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങണം
ആഹ്
ഉം അങ്ങനൊക്കെ ഇണ്ട്
ആഹ് ആഹ്
പിന്ന മനേം പോ സി മാടിയൊന്നുല്ല സ്ഥിരം പോവും പോണോണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളും നമുക്ക് ഇണ്ടായിട്ടില്ല
ആ അതന്നെ അതെ
ഉം ഇവന്റെ ഒപ്പള്ള കുട്ടികളുണ്ട് ഓല് എന്താണ് പോകാൻ മടിയാണ് പിന്നെ സ്ക്രൈബ് എഴുതിക്കാണ്
ആഹ്
ഇവിടെ അടുത്തില്ല കുട്ട്യ ഒന്ന് രണ്ടണ്ണണ്ട് അങ്ങനെ. മോന് ഈ പഠനത്തിന് കൊറച്ച്തായിട്ടെ. ഓള് അല്ല നാലാണ്.
അതെലെ ആ
മറ്റോള് എട്ടിലാണ്. മോളാണ്. ഉം. പിന്നെ നല്ല വാസ്തോള്. ആ ഓള്. ആ പിന്നെ മറ്റോ ചെറുത് മൂന്ന് വയസ് ആയിട്ടില്ല.
ആഹ് ആ. രണ്ടാണും, രണ്ട് പെണ്ണുല്ലെ.
രണ്ട് പെണും നഴ്സറി താവുംപ്പൊ പ്പൊക്കെ പോ ണ്ടാവും
ആവുലേ. ആഹ്. അപ്പൊ ഡിസംബറിലൊക്കെ ഇഞ്ഞ് തൊടങ്ങ്വല്ലോ. അംഗനവാടിയില് ഡിസംബറ് ഒക്കെ ആവുമ്പോ. ഇഞ്ഞൊരു തൊറങ്ങും. ആഹ്. ആഹ് ഉം ഞാാനിന്റെ മോ ഇന്റെ ആ ഉണ്ടാവലണ്ട്. ഞാന് കഴിഞ്ഞ ഡിസംബർക്കാണോനിക്ക്. മൂന്ന് തെകഞ്ഞത്. അപ്പൊ അന്നു കൊണ്ടാക്കിയില്ല. അപ്പൊ കൊറ്ച്ചൊക്കെ ആയിക്കോട്ടെ അപ്പൊ പിന്നെ നാലര പിന്നെ ഇപ്പോ ഇപ്പൊ മൂന്നരേലാണ് ഞാൻ കൊണ്ടാക്കിയത്. അപ്പൊ ഈ ജൂണില് തൊറന്നല്ലോ. അപ്പൊ കൊണ്ടാക്കി ഇഞ്ഞ് അടുത്ത പ്രാവശ്യം പിന്നെ സ്കൂളില് ആക്കാനും ആയില്ലെ.
ആഹ് ആ നിക്കൊ പോയാല് മടി ഇണ്ടോ.
മട്യാെ.
പോയാല് മടി ഇണ്ടോ നിക്കാന്.
ഇവട്ന്ന് പോകുമ്പോ ഇവിടന്ന് പോകുമ്പ ഭയങ്കര മട്യന്നേണ്. ഓരോന്ന് പറയും. ഇവിടെ വന്ന് പിന്നെ കുട്ട്യേള് മറ്റോല് രണ്ടാളും. പോയാ പിന്നെ ഇവിടെ വീട്ടില് ആരു ഇല്യല്ലോ. അപ്പ യോനിക്ക്. നമ്മള് എത്രേച്ചിട്ട ഓനോടൊക്കെ വർത്താനും നേറ്റ് കളിക്കാനൊക്കെ ഇരിക്ക. നമുക്ക് നമ്മളെ. പണി നോക്കണ്ടെ. അപ്പൊ ഞാൻ അങ്ങനെ കൊണ്ടാക്കിയതാണ്. പിന്നെ എന്താണ് ഫോണ് മ്മെ ഒന്നും ഇരിക്കൂലല്ലോ. ഇവിടെ ഇരുന്നാ പിന്നെ ഫോണൊക്കെ വാണം. ഉം. ചോറ് തിന്നാണെങ്കിൽ പോലും വേണം ഫോണ്.
പിന്നെ പംഗൻവാടീലും നല്ല ഭക്ഷണങ്ങളൊക്കെ
ഓ നല്ല ഭക്ഷണവും, പാല്, മുട്ട, ഒക്കെ ഇണ്ടിട്ട.
ആഹ് ഓരോ ദിവസം ഓരോന്നാണ്. ആ.
ഉം ഉം
ഓരോ ദിവസം ഓരോന്നാണ്. ഇങ്ങനെ പൊടി വാങ്ങാനൊക്കെ പോകുമ്പഴെ. ട്ട ഇങ്ങനെ കൊടുക്ക്ണ കാണ പൂൽപുട്ടോ എന്തൊക്കോ. ടീച്ചർമാർക്കൊക്കെ ഇപ്പ നല്ല പണിയാണ്.
അതെല്ലെ.
ആ. ആദ്യം ഒരു ഉപ്പ്മാവും ചോറും മാത്രല്ലൊള്ളേനി. ഇപ്പ അതല്ലല്ലോ.
ആ ആഹ്
ആ ആ വൈന്നാരായിട്ടും രാവിലെ ചെല്ലുമ്പം പിന്നെ വത്തണികാറ്ഞ്ഞ് ഒക്കെ വാണ്ടെ. പോവുച്ചക്ക് പോപ്പോ ആദ്യത്തെമാതിരി പ്പുമ്മാവൊന്നു ന്നമ്മ ട്ഇല്ലല്ലോ അവ്ന്നട് കുട്ട്യേക്ക് എന്താച്ചാല് ആഹ്.
അവട്ന്ന് ഓല്ക്ക് കൊടുക്ക.
ആഹ് എന്താച്ചാ കൊടുക്കലാണ്. ആഹ് ന്നാള് ഇതേപോലെ ഇൻക്ക്തേപോലെ ബ്ലഡ് കൊറവായിട്ട് ഞങ്ങള് ഹോസ്പിറ്റൽന്ന്ങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോ ബ്ലഡ് കൊറവാണ് പറഞ്ഞിങ്ങനെ അംഗൽവാടി ടീച്ചറോട് പറഞ്ഞ് അപ്പോ ഈ ബ്ലഡ് കൊറവി കൊക്കെ സാധനങ്ങള് കൊടുക്ക്ണ് ണ്ട് പറഞ്ഞു. ആഹ് അങ്കൻവാ ആഹ് അങ്ങനെണ്ട്.
ആഹ് അതൊന്ന് അന്വേഷിച്ചോക്കണം.
ആഹ് അങ്ങനെണ്ട് ഇവടങ്ങനെ കടല ചെറു
ന്റെ വെല്ല്യ മോള്ക്കൊക്കെ
ആഹ് ആഹ് അത് ഞാനു അറിയില്ലയ്നുട്ടോ ഇന്നോട് ഇതേപോലെ ഇന്റെ
രാഗിയ കിട്ടാ?
അല്ല കൊറേ സാധനോണ്ടോന്ന് ഇന്റെ മൂത്താപ്പാന്റെ മകള് പറഞ്ഞു ഓക്ക് കിട്ടീനറ്ഞ്ഞ് അപ്പോ അയിന് എന്തോരു ആ
അയ്ന് ചെലേ നാട്ടോൾക്കെക്കെട്ടോ നല്ലോണം. ആദ്യങ്ങളിലൊക്കെ ബ് ഓരോരുത്തരവ്ടെ കി ട്ടും ഇവടെ കിട്ടുന്നൊക്കെ പറിം ശേ ഞങ്ങള്ബ്ടെ ചോയിച്ചോക്കുമ്പോ അതൊന്നു ഇവ്ട്ക്ക് വന്നിട്ടില്ലല്ലോ പറയും
ആഹ് ആഹ് അതന്ന് ഞാനേ അതേപോലെ ഇത്പ്പോ ടീച്ചറോട് പറ്ഞ്ഞിട്ട് ഇൻക്ക് കൊറ്ച്ച് റാഗി ടീച്ചർ തന്നത്. ഓക്ക് കിട്ടിയത് പിന്നെ മറ്റേ ഞമ്മള് വർക്ക്ണ കടലണ്ട്. റാഗിണ്ട് പിന്നെ മമ്പയർ, ചെറുപയറ് എത്രോ പയിനൊന്ന് സാധനറ്റെ കിട്ടീനോൽ ആ പതിനൊന്ന് സാധനം കിട്ടീനോല്ലോക്ക്.
ആഹ് ഇവടൊരു ഇങ്ങനെണ്ടല്ലോ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനാല് പതിനഞ്ച് വയസ് വരെ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ആദ്യങ്ങളില്ണ്ടായിന്നു ഇപ്പൊ അതൊന്നുവില്ല ത്ത് പോയീ തോന്നേ ആഹ് പ്രായപൂർത്തിയായ ആ പ്രായത്തിലല്ല
ഇല്ല
ഉം ഉം
ഇപ്പ പിന്നെ മോന് അമൃതപ്പൊടി ഇട്ടു ആഹ് ഏഹ് പത്താ ക്ലാസ്സാലേ മാർക്ക്ണ്ടോ?
ഇല്ല ബ് ഇല്ല ഇഞ്ഞ്പ്രാശ്യം പത്ത്ക്കാണ്. പത്ത് കെഴിഞ്ഞിക്കല്ല ആഹ് ട്യൂഷനൊക്കെ കൊടുത്തിട്ട്ണ്ട്.
കൊടുത്ത്ണ്ല്ലേ?
ഉം പിന്നെ രണ്ടാമത്താള് അഞ്ചാ ക്ലാസ്സില്. കഴിഞ്ഞപ്രശം പറ്ഞ്ഞിലെ നാലാ ക്ലാസ്സില്ണ്ടയിനാള് ഇപ്പോ അഞ്ച് ല് ഉം ഉം രണ്ട് പെണ്ണും ചെറിയാളാൺകുട്ടി അങ്ങനേണ്.
ആണോ മോള് പഠിച്ചുവോ?
ആഹ് കൊഴപ്പല്ല.
ആഹ് ആഹ്
ഉം
ട്യൂഷന് നല്ല ഫീസുണ്ടോ അപ്പോ?
ഫീസൊക്ക്ണ്ട് അത്യാവശ്യക്ക്ണ്ട്. ഉം അയിനനുസരിച്ചുള്ള പഠിപ്പൂവ്ണ്ട് ട്ടാ അതോണ്ട് പിന്നെ നമുക്ക് അത്ര ഇത് തോന്നൂല്ലാ
ആഹ് ഇപ്പ അയ്ന് ന് ട്യൂഷൻല്ലായയാലും ഈ മാഷന്മാരൊക്കെ കണ്ടില്ലേ ഇതിലൊക്കെ കാണാല്ലോ നമ്മൾ ഓരോ വീഡിയോയിലൊക്കെ പാട്ട് പാടിയാണ് ക്ലാസ്ടുത്തടുക്കുന്നത്
ആഹ് ആഹ്
ഇപ്പൊ പണ്ടത്തെ മിതിരിയല്ലപ്പൊ മാഷൻമാരും കുട്ടികളായിട്ട് തമ്മില് ഭയങ്കര ഫ്രണ്ട്സിനെ മാതിരിയാണല്ലോ
ആഹ് അത അതെ എന്നാലും പക്ഷെ ബലെ ബലെ ഇപ്പൊ ഇതിൽ ട്യൂഷൻ സെന്റർ നല്ല സ്ട്രോങ് ഉള്ള ആൾക്കാരാണ് അധികം
ആണല്ലേ
ഉം ഉം
ഇവിടെ ഇവലെ ട്യൂഷൻല് ഒക്കെങ്ങനെ പാ പാട്ട് പാടിയാണ്ടൊക്കെ ക്ലാസ് എടുത്തൊട്ക്കല്ണ്ട്ങ്ങനെ
ഏഹ് ആഹ് അതല്ലേ
ആഹ് ഞാനിങ്ങനെ ട്യൂഷന് മീ റ്റിംഗിന് പോയപ്പോ ഓൽക്ക് ഇപ്പോ അയ്ന് ഒരു മൈക്കൊക്കെ ഉണ്ടല്ലോ മാഷന്മാർക്ക് ഇങ്ങനെ
ആഹ് അതെ അതെ അതെ അത് വീഡിയോല് കാണാം അങ്ങനെയൊക്കെ
ആഹ് അരേല് ഒരു ബെൽറ്റൊക്കെ കെട്ടി ഇങ്ങനെ ഒരു മൈക്ക പോലെ വെച്ച് അയിക്കൂടെ ഓല് സംസാരിക്കലൊക്കെ കുട്ടികളോടെ
ആഹ് ആഹ്
പക്ഷെ അയ്ലാറ ഒന്നുകൂടി എനിക്ക് ക്ലിയർ ആയിട്ട് തോന്നൽ നേരിട്ട് സംസാരിക്കുമ്പോളാ മറ്റതൊരു ഇങ്ങനൊരു മൈക്കേ കൂടെ പറയുന്ന ഇത്ങ്ങനെ ആഹ് ഒരു ഒരു ഒരു പരപര പോലെങ്ങനെ തോന്നും
ആഹ്
മീറ്റിങ്ങിന് പോകുമ്പോ അപ്പൊഞാനും വിചാരിച്ചും ഇതെങ്ങനെ ഇങ്ങനെ പറയുമ്പോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മനസ്സിലായിങ്ങനെ തിരിയോ വിചാരിച്ചു വർത്താനങ്ങനെ
ആഹ് അതെ അതെ
ആഹ് ഒരു പെര പര പോലെ ഇങ്ങനെ ഉണ്ടാവകുമ്പോ നമുക്കായാലൊരു മീറ്റിംഗിന് പോകുമ്പോങ്ങനെ തിരിണില്ല ശരിക്കും തിരീണില്ല
ആഹ് ആഹ്
ഉം
പിന്നെ ആരൊക്കെ വീട്ടിലുള്ളത്
എന്നാ പിന്നെ എന്താ
അല്ല വീട്ടില് പിന്നെ ആരൊക്കെ ഉള്ളത് ചോയിക്കാ
വീട്ടില് ഉുമ്മണ്ട് ആ പിന്നെ വിളിക്കാട്ടോ എന്നാല്
ഓക്കേ ഓക്കേ ആഹ്
ഓക്കെ